അ. ആഹ അ അങ്ങട്ട് വിളി ആ. അങ്ങട്ട് വിളിക്കു മാത്രാലേ കിട്ട്ണ്.
ആ. ഇൻച്ച് അന്റേലേക്ക് വിളിക്കാൻ പറ്റ്ണ്‌ണ്ട്.
പിന്നെ..... ന്താ? ചോറൊക്കെ തിന്നോ?
ഓ. ചോറക്കന്ന്.
ഉം. ഉം. മക്കള് സ്കൂള് പോയതായിരിക്കുല്ലേ? അജു ജീജജ
പോയിണ്.
ചോറൊക്കെ കൊണ്ടോലല്ലേ?
ചോറ് ണ്ടോവൂല. ബ്രൈക്ക്ഫാസ്റ്റ കൊണ്ടോവല്.
രാവിൽത്തെ ഇന്ന് ദോശേ കൊണ്ടോയെ.
ഏ
ചോറോൽക്ക് ഇഷ്ടല്ലല്ലോ.
ആ. ഓൽക്കുപ്പങ്ങനായി ലേ. അ ന്റാരി.
നെയ്ച്ചോറോക്ക ആണെങ്കില് ഇഷ്ടായി. ഇപ്പൊ നെയ്ച്ചോറ ടക്കിടക്ക് കൊണ്ടോയി അഉം മട്ത്ത്ണ്. ഇപ്പൊ നെയ്ച്ചോറ് വാണ്ട.
പിന്നെ ഫ്രൈഡ് റൈസ് പോലെ അങ്ങനെ എന്തെങ്കിലും ആക്കിയാ മതി.
ഉം. അങ്ങനെ എടക്ക് മന്തിയോ ഫ്രൈഡ് റൈസോ അങ്ങനൊക്കെ ആക്കും.
മഞ്ഞ ന്നാ പച്ചക്കറി ഒക്കെ തിന്നും ചെയ്യല്ലോ.
ഉം.
പച്ചക്കറിയൊക്കെ ആവും ചെയ്യും. അല്ലെങ്കി വെജ് ബിരിയാണി മാരി അങ്ങനെയാക്ക. കൊറ ച്ച് മതി. വെജിറ്റബിള് ഓൽക്ക് മാത്രം വേ ണ്ടാക്കി കൊടുത്താ മതി. ന്നാ
ഉം. അങ്ങനേ.. എടക്ക്ണ്ടാക്കല്. ഇഞ്ഞിപ്പം കൊറച്ച് സാധനൊക്കെ വാങ്ങാനായിനു.
ആഹ്.
മാസം ഫസ്റ്റ് ആകുമ്പോ പോവല? ആഹ്. പ്പൊ നല്ല മഴായപ്പം നോക്കട്ടെ ചെലപ്പോ പോവും. കൊറച്ച് കയിയട്ടെതാലും.
പാപ്പ കൊണ്ടരില്ല? അപ്പൊ കൊണ്ടര്ണാ അനകിഷ്ടം.
അഹ് ഞാന് ഇൻക്ക് ഇഷ്ടപ്പെട്ടതാവണെങ്കി ഞാ
ഉച്ചെന്നെ പോകണ്ടിയരും. ഒൽക്ക് ആ പണ്ടത്തെ ആ ഒരു സ്റ്റൈലുള്ള പിന്നെ സാന ങ്ങളും വലിയ സാധനങ്ങളും തോന്നും അങ്ങനെ വാങ്ങ
എന്താ അറിയില്ല പറഞ്ഞാ കൊണ്ടോരും ഇന്ന സാധനംന്ന് പറഞ്ഞ കൊണ്ടരും അപ്പം
ഉം
അപ്പ എല്ലോ പറഞ്ഞ ഞാൻ പോയാ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിയിട്ക്കാല്ല
ഉം അപ്പൊ ജ് ഒറ്റക്ക് അന്നെ പോവാ അല്ലെങ്കി മൊളോ അവരാരേലും വരുവോ
അല്ല വാപ്പാന്റെപ്പം ചെലപ്പ പോകും ഇനാള് വാപ്പേണ്ടാനി
ഏഹ് സൂപ്പർ മാർക്കറ്റക്കോ അങ്ങനെ അങ്ങ്ട്ട് പോയാൽ മതിയല്ലോലെ അത് പിന്നെ ഉം ഉം ആഹ് വാങ്ങിവെക്ക ന്ന പിന്നെ ഇടക്കിടക്ക് സാധനം കൊണ്ടോരണ്ടല്ലോ പിന്നെ പച്ചക്കറിന്റെ എന്തേ വാങ്ങിയാ മതില്ലോ അല്ലേ
ഉം ഒര് പെണ്ണ് മെസേജ് അയച്ച്
ഉം ഇപ്പ ഇങ്ങനെ എല്ലാരും കോള് ന്താവണ്ട് കഴിയാനായപ്പളെ
ഉം ഇപ്പ എത്ര സമയായി പിന്നെന്താ മൂന്ന് മിനിറ്റ്
ഞാന് അവിടെ ഒരു പുതിയ ഇന്റേൺഷിപ്പിന്റെ കുട്ടിയന്നെള്ളു അപ്പ എന്തേം ഡൗട്ട് വന്നാപ്പോ നിന്നെ വിളിക്കും പിന്നെ അങ്ങനെ വല്യ തെരക് ക്കില്ലപ്പൊ ചെലെ സമയത്ത്ങ്ങനെ ഒരു തെരക്ക്ങ്ങനെ വരും ഉച്ചക്കേഷം എല്ലാം ഓങ്കോളജി ഡോക്ടറുണ്ട് മറ്റേ വേറൊരു ഇന്റേൺഷിപ്പിന്റെ കുട്ടിണ്ട് ഓന്റെ കയ്യാനായിണെ ഓന് ഇണ്ടെങ്കി പിന്നെ ഓനെല്ലാം നോക്കും ഇത് പുതിയ വന്ന കുട്ട്യാ
ഉം ഉം ഉം
പിന്നെന്താ
പിന്നെന്താ ചക്കരക്കുവിളിച്ചീന്യോ ജ്ജ്
ആഹ് ഞാന് ഇതില് വിളിച്ചില്ല ആ അവരെന്തോ പണിലോ അങ്ങനെ എന്തോ ഇനി ഞാൻ പറഞ്ഞ് എന്നാല് ഫ്രീ ആയിറ്റ്
ആഹ് കൊറച്ചേരത്തെ ഓക്ക് വിളിച്ചീനി അപ്പോ ഓള് ചോറ് തിന്നാനിക്കാണ് പറഞ്ഞ് ആ അനക്ക് വിളിച്ച് കഴിഞ്ഞപ്പോ
ഏഹ് ആ പിന്നെ ഞാ കൊറച്ച് കഴിഞ്ഞപ്പോ ഓള വിളിച്ച് ഓള് എനിക്ക് മിസ് കോൾ ഉണ്ടെനി എന്റെ ഫോണ് സൈലന്റ് ആയിരിക്കെനീ ജ്ജ് പറഞ്ഞപ്പളും ചാർജെയ്യാനും വെച്ചതേനു
ഉം
അപ്പൊ മറ്റേ ആഹ് പെണ്ണും കൊറേ വിളിച്ചേന് പോസ്റ്റ് ഓഫീസിത്തെ
ഏ
അത് കൊണ്ട് തരാന് ഓഹ് വന്ന് പിന്നെ എങ്ങനെ കണ്ടുപിടിച്ചേന്ന് ആരിക്കറിയാം ഓല ഡ്യൂട്ടി അത് തന്നെല്ലേ അഡ്രസ്സ് അയ്ലുണ്ടാവും പതി കണ്ടെത്തി അവിടെ കൊണ്ടോയ് കൊടുക്കാന്നുള്ളത് ഓൽക്കിപ്പങ്ങനെ തിരെ അറിയില്ല പണ്ടത്തെ പോസ്റ്റ്‌മാൻ മാരത്തെ പോലല്ല ഓല്ക്കിപ്പോ അഡ്രസ്സും ഇതൊക്കെ ഞാൻ അന്ന് വിളിച്ചപ്പോ തന്നെ പറഞ്ഞ് കൊടുത്തതാ എവിടെയാണ് കറക്റ്റ് എന്നൊക്കെ ഇത് പിന്നേം പിന്നേം ഇത് ഇങ്ങന ഓൽക്ക് പറഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞാ ഞാൻ അറിഞ്ഞിട്ടൂല്ല ഫോണ് ചാർജ് ചെയ്തപ്പോ പിന്നെ ഏതായും കൊണ്ടേ കൊടുത്തെനെ ചോയ്ച്ച് പറഞ് കൊണ്ടേ കൊടുത്താതോന്നു ഞാനാ ചെറ്ക്കനോട് ചോയ്ച്ച് ഇല്ല അവൻ എന്തേ പറഞ്ഞിനോ വിളിച്ചിട്ട് കിട് കിട്ടീലാന്നെന്തോ പറഞ്ഞേന തെക്കന്റെ നമ്പറും കൊടുത്തീനി ഓള് ഒരൂസവട പോയി നോക്കീനല്ലോ ആഹ്
ഉം
മോളീനെ ആഹ് കാരശ്ശേരീലെത്തിയതേനി രശിത മോളിയാണല്ല ഇപ്പൊവടെ
ഉം
മറ്റേ മാഷെ ഉം എന്നട്ട് ഓള് പിറ്റേന്ന് ഓള ഞാൻ വിളിച്ചപ്പോത്തിന് ഓള് ന്നാ അവടെ വീട്ടില് കൊടുത്തോട്ടേന്നിയാരിച്ച് ഓക്കഡ്രസ്സും ന്തൊന്നും കണ്ടട്ട് മനസ്സിലായിട്ടൂല്ല ന്നട്ട് ഞാൻ വിളിച്ചോട്ടേന്നിയാച്ചല്ല അവടെ കൊണ്ടന്ന് കൊടുക്കല്ലോന്നിയാച്ചോളാവുമ്പോ അപ്പോത്തിനോള് കൊടുത്തയച്ചിനന്നറഞ്ഞ് ഹെലികോപ്പറിന്റെ അതിപ്പ നെല്ലിക്കാമ്പ് കൊടുത്തയച്ചിട്ടിപ്പൊ ഒരാഴ്ച ചായിപ്പൊ പിന്ന ഓള വിളിച്ചിട്ട് ഫോണെടുക്കുന്നൂല്ല്യാന് ഒരേ ആവശ്യത്തിനല്ലേ നമ്മള് വിളിക്കുന്നെ ഓല ഡ്യൂട്ടിയഞ്ഞാല് പേഴ്സണൽ നമ്പറൊക്കെ അയച്ചേക്ക് എന്താ അറീല്ല
പിന്നെന്താ ചോറോക്ക തിന്നില്ലേ എന്തേനീ
ചോറ് ഇന്ന് ചോറാക്കീട്ടൊന്നുല്ല്യേനി ഇന്നിക്കക്ക് വേണ്ടാറ്ഞ്ഞ് പിന്നെ എന്താ ചെൽപ്പോ കൊയിലാണ്ടി അവിടെ എവിടേക്കോ പോവാന്ണ്ടാവും അപ്പൊ പിന്നെ ചോറാക്കീറ്റ് ഇന്ക്ക് ഒരായിക്ക് ആയിറ്റ് ആക്കുമ്പോ ഞാൻ ചെൽപ്പോ ആക്കലില്ല രാവിൽത്തെ കൊണ്ടോരും അപ്പൊ രാവിലെ പുട്ട് കൊൺ ആക്കീനി ഗോതമ്പിന്റെ പുട്ട് ഉം അത് കൊറച്ച് ചോറൊക്കെ കൂട്ടി ഇതാക്കിയാല് നല്ല സോഫ്റ്റാവും എന്നല് മിക്സി സീലൊന്ന് ജസ്റ്റ് പൾസ് മോഡിലടിച്ചെടു ഉം ആഹ് അങ്ങനാക്കി
ഞാൻ ഇന്നാളത് വാങ്ങി പാക്ക് ഇണ്ടാവു അല്ലോ ഗോതമ്പ് പുട്ടിനായിട്ടുള്ള ആഹ്
അത് അതും രസണ്ടാവും
ഉം എല്ലാര്ക്കൊന്നും പറ്റൂല ഇവടെ ഉമ്മാക്കൊന്നും പറ്റീല
ഏഹ് ചെലോല്ക്ക് അയിന്റെ ചൊയാ
ഉം അന്ന് ഹൈലൈറ്റ് പോയപ്പോ നെസ്റ്റോന്നാറ്റെ വാങ്ങീനി നല്ല വെല ഇണ്ടയിനേ എമ്പതോ അങ്ങനെന്തോ ഉണ്ട്
ഏഹ് ഒരു കിലോനായിരിക്കുലേ
കിലോനോ അതോ അഞ്ഞൂറിനെനിക്ക് അറിയില്ല നല്ല വെല ഇണ്ടേനി
ഏഹ് പിന്നെ ആ ലുലൂലൊക്കെ പോയാല് ലൂസായി റ്റ്ള്ളോ ഇണ്ടാവല്ണ്ട് തോണും പുട്ടിന് ഇള്ളെ അത് ഞമ്മളിന്നാളൊറോ ഒരൂസം വാങ്ങിനി ലുലൂല് പോവുമ്പോ അങ്ങനത്തെ ലൂസ് കൊറേ പൊടികള്ണ്ടാവും നെസ്റ്റോത്തെക്കാട്ടിലും ഞമ്മളിന്നാള് അതേപോലെ ഞാനും ഉമ്മിം ക്ക് ലുലൂലൊരൂസം അങ്ങനെ പോയപ്പോ അവിടന്ന് വാങ്ങീന്
ഉം
ഈ കമ്പത്തിന്റെ പുട്ട് പുട്ട്പൊടി
ആഹ് ആഹ്
അഅ് നല്ല ടേസ്റ്റൻ്റേണ്
ആഹ്
പുട്ടും കറി കൂട്ടുന്നേനെക്കാട്ടില് ഇനിക്ക് തോന്ന്ണേ തേങ്ങാപ്പാലോ അങ്ങനെന്തെങ്കിലും
ഉം
അല്ലെ വേറെ എന്തെങ്കിലും ചെ കുട്ടികള അതാന്നല്ലേ ചെറിയൊരു മധുരംണ്ടാവും ചെയ്യും കമ്പത്തിന അങ്ങനെ ഒരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ
ഉം
അതല്ല അതിന്റെ മണൊക്കെ പുട്ട് വേവുമ്പോ അതിന്റെ മണൊക്കെ നല്ലൊരു മണോ ഇന്ത ടേസ്റ്റ്
ഉം
ലുലുലു പിന്നെ ഇക്ക ലുലു പോവൻ ഇവിടന്ന് എങ്ങട് കുറച്ചു പാടാ അൺമുക്ക് മാങ്കാവ ഭാഗത്ത് കുറ്റിക്കാ റ്റ ഹൈലൈറ്റ് പോവാന എളുപ്പം അയലാച്ചില് ഒ അര മണിക്ക കൂറും വേണ്ട അ അത്ര ആര മണിക്കൂർണ്ട് ഉള്ളിലെത്തും അപ്പാ പിന്നെ വേ അങ്ങോട്ട് പോ
പോരാ ഒരു കോളിലാ
ആരാ പാപ്പ വിളിക്കണ്ടോ
അതെ
ആഹ്
സൈക്കിള് നന്നാക്കാൻ പോയി ഓലോ സൈക്കിൾ ചങ്ങല പൊട്ടിന് മക്കളിങ്ങനെ പറയ എന്നോട് അപ്പൊ കൊണ്ടു പോയിനി ഞാൻ ഒരു കോളിലാണ് പറഞ്ഞതാ
കൊണ്ടു പോവാ
പോയി വന്നതോ അങ്ങനെ എന്തോ ആണ് നിന്ന അടച്ച്ന്നോ എന്തോ പറഞ്ഞിന്
ഉം
ഇത് എട്ടതാണ്
ഉം പിന്നെന്താ അവിടെ തിരക്ക്ണ്ടോ നോക്കട്ടെ ഞാന്
ഉം
ഉം ഇല്ല വല്ല്യ തിരക്കൊന്നുല്ല ഓള് ഒറ്റക്ക് മാനേജ് ചെയ്തോളും എന്തെണ്ടെങ്കി ഓള് വിളിക്കും
ഒരാളെന്നെ ഉള്ളുലേടേ
അ ആഹ് പിന്നെ വേറൊരു പെണ്ണ് അതേപോലെന്നെ വിളിച്ച്ന് അത് പഞ്ചു ആഹ് രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപത്തിന് കട്ടാക്കി പോയി എന്താ അറിയില്ല അയിന് റേഞ്ചില്ലായിറ്റാണോ എന്താ സൗണ്ടോ അങ്ങനെ കേക്കില്ലേനേ
ന്നാള് നിക്കും വിളിച്ചങ്ങനന്നെ അത് കേട്ട പതി അത് പെട്ടെന്നന്നെ കട്ടാക്കി അപ്പൊ പിന്നെ നമ്മൾത് നഷ്ടപ്പെടല്ലോല്ലേ
ഉം മയ ഇണ്ടപ്പ അങ്ങട്
മയ ഇപ്പോ ചോർന്നുണ്ട് അല്ലേ നല്ല മഴണ്ടന്
ആഹ് ഇവിടെ ഇടക്കിടക്ക് ഇങ്ങെ നല്ല മഴ ഇങ്ങനെ പെയ്യുണ്ട് ഇന്നലൊക്കെ ഇണ്ടേന്
ഉം
ഇന്ന് രാവിലെയ്ണ്ട്
ഉം ന്നായിക്കോട്ടെ പത്ത് മിനിറ്റ് ആയിനു
ആഹ് ഹ ന്നായിക്കോട്ടെ
ഉം